കേക്കാവോ.
ആഹ ഹലോ.
ആഹ എനിക്ക് കേൾക്കാം.
ആഹ എന്താ പരിപാടി.
ഞാന് ജോലി ഉണ്ടായിരുന്നേ
ആ
ഞാനൊരു കടയിലായിരുന്നു
വർ വർക്ക് ചെയ്യാണോ
ആ അതെ ജോലി ചെയ്യുവാ
എന്താ ജോലി
ആ ഇവിടൊരു കടയില് ആ നിക്കിയാ
ആണോ?
ആഹ് ഇത് ഇലക്ട്രിക്കലിന്റെ കടയാണേ
ആ വണ്ടിന്റെയാണോ
അല്ലല്ല വണ്ടിടെല്ല അല്ലാതെ ഈ വീട്ടിലേക്ക് ആവശ്യമുള്ള ഫിട്ടിങ്സ് ഒക്കെ ഇല്ലേ
ആഹ് ആഹ് ഓക്കെ അങ്ങനത്തെ ആ മാരീഡങ്ങള്
അല്ല കല്യാണം കഴിച്ചിട്ടില്ല
ആഹ്
എന്നാ ഉണ്ട് വേറെ ഇല്ല ചായ കുടിച്ചില്ല ഇനി കൊറച്ചൂടെ കഴിഞ്ഞാൽ പോകാറാവും വീട്ടിൽ പോകാറാവും.
ആ എപ്പഴാ പോകല് അപ്പോ
ഓ ഇപ്പം ആറുമണിയ ആവുമ്പോത്തേക്കാ കട അടക്കുന്ന
ആഹ് പുറത്ത് സൗണ്ട് നല്ലോ കേക്കണുണ്ട് സൗണ്ട് കേക്കാൻ പാടില്ലല്ലോ
ആണോ
ആ ആ സൗണ്ട് ഇല്ലാത്തടത്ത പോന്ന്
ഇപ്പൊ കൊഴപ്പട്ടോ
ആഹ വണ്ടിന്റെ ഒക്കെ സൗണ്ട കേൾക്കണേ
ആ ഇത് വൈസൈഡല്ലേ
ആ ആ
അതുകൊണ്ട ഇല്ല ഞാൻ ചായ കുടിച്ചില്ല ഞൻ വിട്ടിന് കുടിക്കാറില്ല
ആഹ്
ആഹ്
ആ
എന്നാ ഉണ്ട് പിന്നെ
ഇപ്പോ എത്രായി ഷോപ്പിലൊക്കെ വങിട്ട്
ഞാനിപ്പോ ഒരു നാലു വർഷത്തോളായി
ആഹ പ്ലസ് ടൂന് അങ്ങനെ കേറിയതാ
ആ അത് കഴിഞ്ഞിട്ടും പഠിച്ചായിരുന്നു പഠിത്തം കഴിഞ്ഞിട്ടോ കേറിയത് ആഹ ഡിഗ്രി പാസ് ആയി എന്താ ജോലിയ ഉണ്ടോ അതോ
ഇല്ല ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് നിക്കാ
പ്ലസ് ടു കഴിഞ്ഞഞ് നൽക്കുന്നതേ ഉള്ളോ വേറെ പഠിക്കുന്നില്ലേ മുന്നോട്ട്
മുന്നോട്ട് ഡിഗ്രി നോക്കണില്ല അപ്പൊ പിന്നെ പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കല്ലേ സമയം അവുന്നതോ ഉള്ളൂ. അപ്പൊ നഴ്സിംഗ് ആ നഴ്സിംഗ് വിചാരിക്കണേ അപ്പ അതി സമയണ്ട് ആ സെപ്റ്റംബർ ഒക്ടോബർ ടൈമുണ്ട്
ആ ടൈമുണ്ട് സമയമുണ്ട് അല്ലെ
ആ ഉണ്ട്
ഇങ്ങനെ കാപ്പിയൊക്കെ കുടിച്ചോ
ഏ ഇല്ലേ ചയ കുടിച്ചിട്ടില്ല ആനിയന് സ്കൂള് പോയക്ക പോവ വരണം മോനെ കൊണ്ട് ഇപ്പോ വരുമ്പം ആഹ അങ്ങനെ. കടിയ എന്തേങ്കിലും ഉണ്ടെങ്കി കൊണ്ടരും വീട്ടില് ഉണ്ടാക്കോ അതപ്പോ ആ അങ്ങെ എന്തേലും വിക്ഷപോക്ക്
സുഖം വീട്ടില ആരക്കേ ഉണ്ട്
വീട്ടില് ഇപ്പ ഇണ്ട് ഇമ്മണ്ട് അനിയന് പിന്നെ താത്ത ഇണ്ട് താത്ത ഹസ്ബൻഡിന്റെ വീട്ടിലാണ് ഓൾക്ക് രണ്ട് കുട്ട്യാള്ണ്ട് ആഹ് നിങ്ങളെ വീട്ടിലോ
വീട്ടില് അച്ഛനമ്മ ഞാന് ഞങ്ങള് മൂന്നുപേരേ ഉള്ളു
ആഹ്
അതെ
ഏ എന്തേനു ഉച്ചക്കേക്കുള്ള ഫുഡ്
ഫുഡ് ഉച്ചക്ക് ചോറ് കഴിച്ചു
ആഹ്
പിന്നെ വൈന്നേരം ഞ്ഞ് വീട്ടി ചെന്നിട്ട് എന്തെങ്കിലും കഴിക്കണം
ആഹ് കൂട്ടാനൊക്കെ എന്തേനി
കൂട്ടാൻ ആ ഇന്ന് സാമ്പാർ
ആഹ്
വീട്ടിലെന്താവ ഇന്ന് പ്രത്യേകിച്ച് വല്ലോം ഉണ്ടാക്കിയതോ
ഇല്ലല്ല മ് വീട്ടില് ഉച്ചക്ക് മീന് മീൻകറി ചമ്മന്തി ചോറിന് ആഹ് ചോറ് ചോറ്
ആ
പിന്നെ എന്തേലൊക്കെ ഇണ്ടാക്കണം അല്ലെങ്കി ഇപ്പ വരുമ്പോ കൊണ്ടാരന്നെ ഇങ്ങനെ
ആണോ ആഹ് ഹാ ഉപ്പക്കും അമ്മക്കൊക്കെ ജോലിയുണ്ടോ
ആ ഇണ്ട് ഉമ്മാക്ക് വീട്ടില് ചെറിയൊരു തയ്ക്കും അപ്പം അത്ണ്ട് ഇപ്പം പിന്നെ ആ ഇപ്പ പിന്നെ പെയിന്റിങ്ങാ
ആണല്ലേ ആ ആ എന്റെ അച്ഛനും പെയിന്റിങ്ങാ ആഹ്
ആഹ് മ്
ഇപ്പൊ ഒണ്ടോ അത് ആ മഴയൊക്കെ ആയതോണ്ട് ജോലിയൊക്കെ ഒണ്ടോ
ആ ഇപ്പാ എടക്ക്ണ്ട് ഇപ്പൊ കൊറച്ചിസായിട്ട് വെയിലല്ലേ നല്ല മഴ ആവുമ്പോ ഒന്നും ഇണ്ടാവൂല്ല ആഹ് ഇപ്പണ്ട് ആ ഇണ്ട് അവിടെയോ
ഇവിടെ ഇപ്പൊ അച്ഛന് ജോലിയുണ്ട് മഴയാവുമ്പോ കൊറവാ ജോ ജോലി തീരെ കൊറവാ അതെ ആഹ്
മ് ഇങ്ങള് ഡിഗ്രി കഴിഞ്ഞിട്ട് ആഹ് തെക്കാണ് ആ പൊറ്ത്ത്ക്ക് തയിച്ചൊടുക്കും
ആണോ
ആ എല്ലാ തയ്ക്കും ബ്ലൗസ് യൂണിഫോം എല്ലാം തയ്ക്കും
എല്ലാം തയിക്കു അല്ലേ ഓക്കെ
ഇങ്ങള് ഡിഗ്രി കഴിഞ്ഞിട്ട് അങ്ങനെ ഇങ്ങനെ നിന്നതാണോ ചോയിക്ക വേറൊന്നും നോക്കില്ലേ
ഇല്ല പിന്നെ മ് പഠിക്കാൻ പോയില്ല നേരെ ജോലിലോട്ട് കേയറി
ആഹ
ആ ജോലി കഴിഞ്ഞ് പിന്നെ വേറെ പഠിക്കാൻ നോക്കിയില്ല പിന്നെ ഇങ്ങനെ അല്ലാതെ ഇതൊക്കെ ചെയ്യുന്നുണ്ട് വർക്കും കാര്യങ്ങളൊക്കെ
ആ അല്ലാതെ എന്തേലും ഓൺലൈൻ ബിസിനെസ്സും എന്തേലും ഒക്കെ ഉണ്ടോ
അങ്ങനെ പ്രത്യേകിച്ചില്ല ഇതുപോലെ ചെറിയ ചെറിയ വർക്കൊക്കെ ചെയ്യുന്നുണ്ട്
ആ എപ്പഴാ ജോലിക്ക് വര്യാ?
ജോലിക്ക് രാവിലെ ഒരു എട്ടര ഒക്കെ ആവുമ്പോഴത്തേക്ക് വരും
ആ എന്നുമുണ്ടാവോ?
എന്നും ഉണ്ട് ഞായറാഴ്ച ഒഴികെ ബാക്കി എല്ലാ ദിവസവും ഉണ്ട്
ആ ഞായറാഴ്ച ലീവുണ്ടല്ലേ?
ആ ഞായറാഴ്ച ഒരു ദിവസെയുള്ളൂ അവധി ഇല്ല കൊറച്ചു ദൂരം ഉണ്ടേ
ആ എങ്ങന ബസ്സിനാ വരല്ല്?
അ. ഇല്ല വണ്ടി ഇല്ല ബസ്സിന് വരും.
ആ
പിന്നെ അച്ഛന് വണ്ടി ഉണ്ടെങ്കിൽ അല്ല അച്ഛന് പണിയില്ലാന്നുണ്ടെങ്കിൽ അച്ഛന് കൊണ്ടു വിടും
ആ ആ അമ്മ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ?
ഇല്ല അമ്മ വർക്ക് ജോലിയൊന്നും ചെയ്യുന്നില്ല.
വീട്ടിലിരിക്ക
അമ് അമ്മ വീട്ടിൽ തന്നെ നിക്ക്യാ അനിയൻ വരാറായോ?
അനിയനെ ഓനെ നാലു മണിക്ക് വിടും ഓനെ ഇവിടുന്ന് ആ ബസ്സിന് പോണം അവനെ കൊണ്ടുവരണെങ്കിൽ കൊറച്ച് അടുത്ത് തന്നെയാണ് പിന്നെ അതേപോലെ ഇങ്ങോട്ട് വരുംവേണം. ഉമ്മ തറവാ വാട്ടില് ഒരു കട ഉണ്ട് ഉമ്മാക്ക് അപ്പൊ അവിടെ തയ്ക്കനി ഓനെ കൊണ്ട് അങ്ങനെ പോയിട്ട് വാ സ്കു കൊണ്ടില്ലേനി അപ്പൊ അങ്ങനെ പോവലില്ല മഴ ആയതൊണ്ട് അങ്ങനെ പോവലില്ല. അപ്പൊ ആ അവന് ഒന്നാം ക്ളാസിലെത്തീട്ടുള്ളു അപ്പൊ ആ ഇപ്പ ശ് ഇപ്പൊ പണിഞ്ഞ് വരുമ്പോ അങ്ങനെ കൊണ്ടുവരും അല്ലെങ്കിൽ അവൻറെ ടീച്ചറിന്റെ വീട് ഇവിടെയാണ് അപ്പൊ ടീച്ചറ് അവിടെ കുറച്ച് പാലത്തിന്റെ അവിടത്തേക്കാക്കി തരും അവിടെ ഒരു പൊഴയുണ്ട് അപ്പൊ അവിടുത്തക്ക് ആക്കിത്തരും അപ്പൊ ആ അങ്ങനെ അല്ലെങ്കിൽ ഇടക്ക് പോയി കൊണ്ടുവരും
കൊണ്ട് ആ ഇന്ന് സ്കൂൾ ഉണ്ടായിരുന്നു അനിയന് ഇന്ന് ശനിയാഴ്ച അല്ലായിരുന്നോ അല്ലെ സോറി ഇന്ന് വെള്ളിയാഴ്ചയല്ലേ ആ ഇന്ന് ജോലിക്ക് പോന്ന കാര പെട്ടെന്ന്
ആ സ്കൂളില്ല ആ സ്കൂളുണ്ട് നാളെ ആ നാളെ ഉണ്ടാവില്ല ശനിയും ഞായറും
ആ ശനിയും ഞായറും അവധിയ അല്ലേ
ആ ശനിയും ഞായറും അവധി. സി ബിഎസ് ഇ ആണിവിടെ നാട്ടില് തന്നെ ഉള്ളൊരു സ്കൂളാണ് അ പുൊറത്തുള്ളതൊന്നല്ല നാട്ടില് അങ്ങനെ ഉള്ളിലുള്ളൊരു സ്കൂളാണ് അവിടുത്തെ ആ നാട്ടിലുള്ള കുട്ടികളൊക്കെ അവിടെയാ പഠിക്കുക ഇപ്പ പ്രായത്തിലുള്ള യുകെജി എൽകെജി ആഹ് സിബിഎസ്
ആഹ്
ആഹ് അങ്ങനെ വല്യ വല്യ വല്യ സ്കൂൾ ഉണ്ടാലോ. ആര് ഞാനോ അല്ലല്ലല്ല. ഞാൻ അവിടെ അല്ല ഞാനീ അല്ല ആഹ് ഗവൺമെന്റില് പഠിച്ചേ.
ആണല്ലേ.
ആഹ്.
പിന്നെ ആ ഉമ്മ ഉമ്മയൊക്കെ ഇപ്പൊ വീട്ടിലുണ്ടോ അതോ
ആഹ് ഉണ്ട് ഉമ്മി ഞാൻന്നെ ഉള്ളൂ ഇപ്പൊ ഒരുവന്ന അങ്ങനെ താത്തപിന്നെ അവിടെ ആയൊണ്ട് ആ അങ്ങനെ ഓളുതും ഇവന്റെ പ്രായം. തായല്ല കുട്ട്യനേ ഓക്കും. ഓള് യു കെ ജി ആവും ഒരു വയസ്സിന് മാറ്റം
ആഹാ
അങ്ങനെ ആഹ് കൊറോണ ടൈമിലേ നോല് ഇവന് ആ എന്റെ അനിയന് കൊറോണ ടൈമിലെനു ആഹ് പിന്നെ ഒരു വർഷംട്ടങ്ങനെ ഓള് ആഹ് ഓല് വന്നാ പിന്നെ ഇവിടെങ്ങ അ ഞങ്ങളിപ്പോ ഇങ്ട് വന്നിട്ടോളു ഈ നാട്ടില് കൂടെ ഇങ്ങനെ കളിക്കാനൊന്നും ആ രൂല ഇള്ളത് പിന്നെ ഓന്റെ കസിൻസ് ഓന്റെ പ്രായത്തില് ഇള്ളെന്നെ തറവാ അപ്പോ ഓനവടെ നിക്കണതാണിഷ്ടം അപ്പോ പിന്നെ കൊറച്ചേരം കളിച്ചോട്ടെ വിചാരിച്ച് അങ്ങനെ ഉപ്പ വരുമ്പോ കൊണ്ടരാ വിചാരിച്ച് അങ്ങനെ കൊണ്ടരലാണ്. അവിടെ നിന്നോട്ടെ അവടെ ഓനെ കിട്ടൂല്ല പിടിച്ചാല് അങ്ങനെ എയ്ലേലൊക്കെ പോവും ചെയ്യും. ഞങ്ങള് ഇവിടിയാണ് ശ്രദ്ധിക്കാനും പറ്റൂല ആഹ്
അതെ ആഹ് അതെ അതെ ആണോ
അപ്പൊ പിന്നെ അവൾക്കത് ഭയങ്കര ഇഷ്ടാ. ഇവിടെ അങ്ങനെ ആരുും ഇല്ല കളിക്കാനോന് ഒറ്റ കാവുമ്പോ ടി വി അല്ലെങ്കിൽ ഫോണ്. അങ്ങനെ സമയം പോകും അ പിന്നെ പാപ്പാൻ കുട്ടി വന്നാല് അങ്ങനെ എവിടെയാണ് അങ്ങനെ സമയം പോവണ്ട
അവരന്നും വരോ അതോ
ഏഎ ഇപ്പൊ സ്കൂളോർന്നപ്പോ വെക്കേഷൻ വിടതന്നേ ഇനി. സ്കൂളൊർന്നപ്പോ അങ്ങ്ട് പോവിം ചെയ്ത് ആ സ്കൂളില്ലിപ്പൊ ഉം. ന്ന പിന്നെന്താ
വേറെന്നുല്ല. ആഹ്.
ശെരിയേ
ശരി